ആ
ഹലോ
ഹലോ കേക്ണില്ലേ
കേക്കാം ആഹ് കേക്കാം. ഏഹ് ഈ ഈ ഇതില് ഇതില്. ഇല്ല ചായ കുടിക്കാൻ സമയ ആയോ? അഞ്ചരയായില്ലേ അഞ്ചരയായി ചായ
കൃത്യം സമയത്ത് ചായേ. ഇവിടെയുണ്ട് ഞാൻ ചായ ഞാൻ സമയം നോക്കി ഞാൻ ഇങ്ങനെ ഓരോന്ന് നിന്റെ സമയം നോക്കിയില്ല.
ഞാൻ പൊറത്തായിരുന്നു പൊറത്തുന്ന് ഇങ്ങനെ നടന്ന് നടന്ന് വരികാണ് വീട്ടക്ക് ഇങ്ങനെ പോവാണ് ആഹ്.
മറച്ചു മാറ്റി.
അതൊക്കെ മുർച്ച് പിന്നെ എന്താണ് കൊറെ കമ്പൊക്കെ ആ കത്തിക്കാൻ കൊറെ മുകളിൽ കൊണ്ട്. വല്ല്യ കമ്പൊക്കെ അവര് അവടെത്തന്നെ ഇട്ട് പോയി ഇഞ്പ്പൊ അതൊക്കെ മഴ മാറിട്ടൊക്കെ കൊത്തിക്കാൻ പറ്റു
ആ വെറക് കിട്ടിയല്ലേ കൊറച്ചപ്പഴ്
മ്മ് ആ
ആ ആആ നിങ്ങൾ ചായ കുട്
ചായ കുടിച്ചിട്ടില്ല ഞാൻ ഞ് വീട്ട് ചെന്നിട്ട് വാണം ഞാൻ ജിമ്മിൽ പോയതേനു ഇന്ന് ലൈറ്റ് ആയി ഹലോ